ഹലോ ഹലോ
ഹലോ
ആ
കേൾക്കുന്നില്ലേ ആഹ് ങ്ങട്ട് കേൾക്കണ്ട് അങ്ങട്ട് ക്ക് ലെ
ആ ണ്ട് ണ്ട് കേൾക്കുന്നുണ്ട്
ആ ആ ആ ആ
വേറെന്തൊക്കെയ എന്നിട്ട് സുഖാണ് അടെ മഴയൊക്കെ ഇണ്ടോ
ഇല്ല മഴ ഇന്ന് കൊറവാണ് ഇന്ന് രാവിലെ ണ്ടായിനി പിന്നെ മഴയില്ല പിന്നെ ചെർദ എങ്ങനെ വെയില്
ആ ഇവിടെ ഉച്ച നല്ല വയിൽ ന്നെയായിരുന്നു വച് ഇതുവരെ പിന്നെ മഴൊന്നുംല്ല നല്ല വെയിൽ ആയിരുന്നു ഇന്ന് ആ രാവിലെ ആ രാവിലെ മഴ ഇ ണ്ടായിരുന്നു ഇന്നലെ രാത്രി ചെറിയ ഇീടിയൊക്കെ ഉണ്ടായിരുന്നു ഇപ്പൊ രണ്ട ദിവസം മുന്നേ അങ്ങോട്ടൊക്കെ ഉണ്ടായിരുന്നു നല്ല ഇടിയും മഴയും ആ ഇവിടെ ഒരു മണിക്കൊക്കെ രാത്രി ഒരു മണിക്കൊക്കെ തുടങ്ങിട്ട് അഞ്ച് അഞ്ചര അഞ്ചമു ക്കാല വരെ നല്ല ദേ ഇടിയും മഴയും ഇടിയും മന്നും മഴയും
ആ ആ ഇവിടെ എന്നാല് ഉണ്ടായിട്ടില്ല ഇവിടെ ആറ് മണിയൊക്കെ ആകുമ്പോം ഉണ്ടായിന് ഇങ്ങനെ പറഞ്ഞത് കേട്ടു ഞാന് ഒരു മണിക്കും രണ്ട് മണിക്കും ഒക്കെ ഇണ്ടായിന്നുപറഞ്ഞു
ആഹ് എന്ത് ഞാനും കുട്ടികളും ത്രാണവിടെ വീട്ടില് അത പേടിച്ചിട്ട് എന്താ പറയ അത്രയാ രാത്രി ഒരു മണിക്കല്ലേ നമ്മള് ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ ഒന്നും പ്ലഗ് ഊരിട്ടില്ല ഞാൻ ഓക്കേ ഓക്കേ അടിച്ചു പോയിന്ന് തന്നെ വിചാരിച്ചിരുന്നു പക്ഷേ ഒന്നും ഇ സംഭവിച്ചിട്ടില്ല അത്ര ഇടി പറഞ്ഞാല് ഇവിടെ ആളുകളൊക്കെ പറയുന്നുണ്ട് ഇങ്ങനൊ ഇടി ഇടിയുംമിന്നാലും ഇപ്പൊ രണ്ടായി
ആ ആഹ് ആഹ ആഹ ആ ഇടിക്കാൻ തോന്നുന്നുണ്ട് ഇവിടെ അടുത്ത് ഒരു ഫ്രിഡ്ജ ഇത് അങ്ങനെ കത്തി പോയിണ് ആ ഇടിക്കന്നോന്നണ്ട് ആറ മണിക്ക് ആകവുമ്പോളാ ഇടി വെട്ടിയത്
ആ ഇവിടെ ആ ഒരു മണി ഒക്കെ ആയപ്പോളാണ് തുടങ്ങിയത് പന്ത്രണ്ട് മുക്കാലത് തുടങ്ങിയന്നോ ശക്തിയായത് ഒരു മണിയൊക്കെ കഴിഞ്ഞ് പിന്നെ ആ നിന്നിട്ടില്ല പിന്നെ ശക്തിയായിട്ട് മഴയാ അതേപോലെ ഇടിയും മിന്നും രാവിലെ വരെ അഞ്ചേ മുക്കാല് വരെ അങ്ങട്ട് നിന്ന്
ആഹ ആഹ
ആ കിണർ തൂക്കി നറഞ്ഞ ഒരു രാത്രിയത്തെ മഴ കാരണം ആ അമിനിയന്ന് അതെ അതെ
ലേ
ആഹ എൻ എന്ത് ജാതി മഴയ ആ ഒരു രാത്രിയില് കിണർ ഒക്കെ നിറഞ്ഞു
ആ പാടത്തിന്റെ അടുത്താണ്
ആഹ് ഞങ്ങൾ പാടത്തിന്റെറ ക്കെടുത്തായിട്ടാണ് പക്ഷെ റോഡൊക്കെ നിറിഞ്ഞിട്ട് പാടവും റോഡും ഒരേ പോലെണ്ട് ന്ന് മഴവെള്ളം കയറീട്ട് ആഹ അങ്ങനത്തെ മഴയാണ് ആ ഒരറ്റ രാത്രി എത്ര ഉണ്ട്
ഉം ഉം ഉം
ഇന്നലെ ഉച്ചക്ക് ഇങ്ങനെ മഴ ഇണ്ടായിര്ന്നു ഇടിം മിന്നൊക്കെ ഇണ്ടായി അത്ങ്ങനെ ചെറുതായിട്ട് അത് രണ്ട് ഇടി നല്ല ശക്തി തീ പൊട്ടിട്ട് പിന്നെ ഇപ്പ നിന്ന് ഇപ്പ ഇടിം മി ആഹ് ആഹ് ഇന്നലെ ഉച്ചക്ക് ഇണ്ടായിന്നു പിന്നെ അങ്ങോട്ട് ന്നിന്ന്ട്ടോ പിന്നെ മഴ പെയ്തിട്ടില്ല പിന്നെ ആഹ് ഇടിം മന്നിന്റെ മാസം ന്നൊല്ലല്ലോ ഇന്നാലും ഇടിം മിന്നു ആണ് അതെ ആഹ്
നിന്റെ മാസം ഇണ്ടായിട്ടില്ലാന്ന്ണ്ട്
അതെ ഇടിമിന്നിന്റെ മാസ്ത്തെ ആഹ് ആഹ് മാസത്തിലൊന്നും ഇടിമിന്നും ഒന്നും ഇണ്ടായിട്ടില്ലേ തോന്ന് ണണ്ട് അതെ എനിക്ക് ആകെ പേടി ഇടിയും മിന്നും ആണ്
അഹ്
ഭയങ്കര പേടിയാണ് രാവലും അല്ല ആണുങ്ങൾ ഇവിടുത്തെ- വീട്ടിൽ ഇണ്ടെങ്കിൽ നമ്മക്ക് അത്ര പേടി ഒന്നും ഇല്ല ആണുങ്ങൾ ഒന്നുമില്ലാതെ നമ്മള് മാത്രമാകുമ്പോൾ ആ ആ അതാണ്‌ എന്തെങ്കിലും സംഭവിക്കോ എന്നൊക്കെ പേടി- പിന്നെ ഞാനും കുട്ടികളും പിന്നെ ഇവിടെ ഏട്ടന്റെ- കുട്ടികൾ ഓലും ഞങ്ങളും ഓലും ഉണ്ടായിരുന്നത് എന്റെ പേടിയാണ് ട്ടോ ഓൽക്കും പേടി
ആ ഇങ്ങനെ അന്ന് നേരം വെളുത്തോളും ഒറങ്ങിട്ടില്ല അതെ ആ അത് നേരെ വെ പൂള് ഞങ്ങള് ഒറങ്ങിയിട്ടില്ല കോതുകടിച്ചിട്ട് ഇല്ല അ അത്രേ അങ്ങന ഇടി മിന്നാണ് അപ്പോ ഒറക്കം വരൂ തരൂല
ആ അപ്പോ ഒറ ഒറങ്ങാൻ തോന്നൂല്ല ഇടിയും മിന്നലും ഉണ്ടാവുമ്പോ ഉം ഉം ഉം പിന്നെ നല്ല ഇടിയായി ഇടി നല്ല ഒച്ചേല കേട്ട്
ഭയങ്കര ശക്തിയായിട്ട്
ആ ഉം ഉം ശക്തിയായിട്ടായിരുന്നു ഉം അന്നൊന്നും ഇവിടെ ഇണ്ടായിട്ടില്ലട്ടോ ഇവിടെ രാ മണിയാവുമ്പോം രണ്ട് മൂന്ന് ഇടി കിട്ടീ ആ അതാണ് ഓരോ സ്ഥലങ്ങളാണ് ആ ആ ആ ആ ആ അവിടയും ഇവടെം ഒക്കെ ആണ്
ആ അതെ അവിടെ ഇവിടെം ഒക്കെ ആയിട്ടാണ് ഒറ്റപ്പെട്ട മഴക്ക് സാധ്യത ഉണ്ട്ന്ന് ന്യൂസ് കണ്ടിരുന്നു പാലക്കാട് പിന്നെ വേറെ തൃശ്ശൂര് എറണാകുളം അങ്ങനെയൊക്കെ കേട്ടിരുന്നു അതേപോലെ ആയിരിക്കും എങ്ങനെ എല്ലാരെക്കെല്ലും ഉണ്ടോ
ഏ
ഇല്ല പച്ച ക്കറി ഇണ്ടെര്ന്നു പക്ഷെ ഇവിടെ പന്നിയോളും മയിലൊക്കെ കാരണോ ഒക്കെ നശിപ്പിക്കയാണ് ഇപ്പ പച്ചക്കറിയോന്നുല്ല ഉം മയിലിണ്ട് ആ മയിലോണ്ട്തന്നെ പച്ചക്കറി ചെടിളൊന്നും ഉണ്ടാക്കാൻ പറ്റില്ല
പയറ് അങ്ങൻത്തൊക്കെ
ആ അതെ പയറ് വഴുതന വെണ്ടക്ക ഒക്കെ ഇണ്ടായിരുന്നു
ടിണ്ട്
ആതെല്ലെ ആ ആ അതന്നെ രണ്ടും
ഉം ഉം ആ ആ
ഓല് പിന്നെ തേങ്ങന്ന് പെർ
എ ഏ തേങ്ങ ഒന്നും ഉണ്ടെങ്കി വെക്കൂല ഞമ്മക്കൊന്നും വാണ്ടിര്ല അയിന് മുന്നേ വ് വീക്ണ നോക്കിക്കണ്ടി വരും. തിന്നു അതന്നെ ഉം. ആ വേറാക്കി വെക്കും. എങ്ങനെ പൊളി പൊളിക്ക്ണെ നർ റീല
ആ അതെങ്ങനെ പൊളിക്കുന്നണാവോ
ഉം ഉം.
അങ്ങനെയൊക്കെ ആ അതാണ് രാത്രിയാണല്ലോ ഈ പണികളൊക്കെ അതേപോലെ ചേമ്പ് ഉണ്ടെങ്കില് ചേന ഉണ്ടെങ്കിലൊക്കെ കുത്തി നിറച്ചു
പാടത്തക്കെ നല്ലോണ്ടാവും ഓൽക്ക് ങ്ങനെ ഈ വെള്ളള്ള സ്ഥലത്തൊക്കെ വെള്ള് ചളിയും കൂടിള്ള സ്ഥലത്തൊക്കെ
പാടത്ത് ഇവിടെ നെൽകൃഷി അതെല്ലെ ഇവിടെ നെൽകൃഷിയാണ് അപ്പോ പാടത്ത്
ആഹ് ആഹ് ആഹ് ആഹ് ആഹ് ആഹ് ആഹ് ആഹ് ആഹ് ഇറങ്ങൂല ആഹ് ആഹ് ആഹ് ഉം ഉം ഉം. ഉം ഉം ഉം. അവിടെ കവുങ്ങാണ് ഇവിടെക്കെ ഉണ്ടാവൽണ്ട്.
ആകവുങ്ങും തൈ ഒക്കെ മറച്ചിട്ടും തോനുലെ
ആ ആ അതൊ ത്ര വലിയതാണ് താണ് എന്നാലും തേങ്ങ ഇതൊന്നും വീണാൽ ഒക്കൂല വ അതെ അതെ തെങ്ങും തെയ് ഉം ഉം ഉം.
തേങു -
തേങ്ങത്തയി ഉണ്ടല്ലോ അതെക്കെ ഓൽ ആഹ് ചെറിയ തൈ ഒക്കെ പറിച്ചിടും. അ തായ് അ അതന്നെ ഉം ചെറിയ ഉം തായ് വായ ഉം
പിന്നെ രാവിലെ എപ്പള എണി - ക്കല്
രാവി
രാവിലെ മദ്രസ നേരത്തെ എണീക്കും ആ ആ വെള്ളിയാഴ്ച പിന്നെ കൊറച്ചൊരു ഒഴിവ് കിട്ടആഇന്നിപ്പോ ഇന്നിപ്പോ വെള്ളിയാഴ്ചല്ലേനേ അപ്പൊ സ്കൂളണ്ടാവും അ ഇന്ന് പ്പ അ സ്കൂൾ നേരത്തെ പോവണം ആഹ ആഹ ആഹഅ ആഹ് ആഹ്.
ഏ ട്യൂഷനും ഉണ്ട് പത്താം ക്ലാസിൽ പഠിക്കാണ്.
ആ ആ ആ പത്
അപ്പ അയിന് ആ ട്യൂഷൻ ണ്ടാവും ആ നേർത്തെ പോണം അപ്പൊ ചോറും ഒക്കെ കൊണ്ടോവുവേണം.
ൻ എണീക്ക അ അപ്പ പിന്നെ നിസ്കാരം കഴിഞ്ഞ പിന്നെ കെടുകുല അ അ അ
പിന്നെ സ്കൂൾ വണ്ടി നേരത്തെ ആണല്ലോ വെള്ളിയാഴ്ച ആവുമ്പോ.
ആ വെള്ളിയാഴ്ച നേരത്താണ്. അ പിന്നെ ഒൽക് ഏ ഒക്കെ ഇണ്ടാക്കലും ഇതാക്കുമ്പോത്തിന് നേരംവേം വെയ്ക്കും കെടക്കുല ഉം ഉം ഉം ആ ആ ചെറിയ കുട്ടി അല്ലെഅപ്പ ഓൾ എണീ ക്കുമ്പോത്തിന് വേഗം
പണികൾ തീർത്തിട്ടില്ലെങ്കി ആ പണി തീർത്തിട്ടില്ലെങ്കിൽ പിന്നെ പണിയൊന്നും എടുക്കാനായിക്കൂല.
അവിടെ സ്കൂൾ വണ്ടി നേരത്തെ വരേ ഓ നേരത്തെ വരും അ ഉം ന്ന് വെള്ളിയാഴ്ച എല്ലായിടത്തും നേരത്തെ തൊടങ്ങുല്ലോ. ഒമ്പതര ഒമ്പത് മണി ഒമ്പതരക്ക് കാവുമ്പം തൊടങ്ങും അതെനെ വേം തൊടങ്ങും ഉം ഉം ആ ആ വണ്ടി വരും ഒമ്പതരാക്കാവുമ്പ തൊടങ്ങും.
ആ അതന്നെ തൊടങ്ങും. ഇവിടെ മറ്റ്
ആ ആ ആ ആ വണ്ടി വരും ആ റോഡടുത്തണ്ടായിക്കാാരല്ലേ ആ വടെ അടുത്താണ്. ഇവിടെ അടുത്താണ്. ആ ആ ആ ആ അപ്പ വണ്ടി സ് സ്കൂള് ബസിലാണ്.
ആ വണ്ടി വരും ആ ബസ് ബസ് വരും. ആ ചെറിയൂട്ട്യോൾക്ക് ബസ് തല്ല വല്യാൾക്ക് ബസാണ് ചെറിയ കുട്ടികൾക്ക് മറ്റേ ഓട്ടോറിക്ഷയാണ് ആ ഇവിടെ അടുത്താണ് സ്കുള് ആ ഓട്ടോറിക്ഷാണ് വെല്ല്യ ഏട്ടന്റെ കുട്ടികകൊക്കെ ഇതാണ് ബസാണ്.
ആ ആ ഏ
അവിടെ നേരത്
അവിടെ നേരത്തെണി ഏ? ത്തെണീക്കും ആ ഒര് അഞ്ച് മണി ആറ്മണിക്കൊക്കേണ് ആ ആറ് മണിക്കല്ല ഏഴ് മണിക്കാണ് അഞ്ചുമണിയൊക്കാവും ഏ ഇപ്പൊ നേ ഏഹ്
മദ്റസ ഏഴ് മണിക്കാണോ? അപ്പൊ എത്ര മണി വരെണ്ടാവും? ആ വ അപ്പൊ മദ്റസ ഏഴുമണി മുതല് തണിയെരെണ്ടാവും?
ആ ഉം ഒമ്പത് മണി വരെ
ആ അ ഓണ്ട് രസ്
ഓണ്ട് പിന്നെ സുഖാണ് ഇവിടെ ആറ് ആറേ കാലൊക്കാവുമ്പം വൺ
ആറേ മുപ്പതാവുംബത്തിന് മദ്രാസ തുടങ്ങും പിന്നെ എട്ടര വരെ എട്ടേ മുക്കാലാവുംബത്തിന് ഇങ്ങട്ട് വരും. ആ ഒമ്പതര ആ ഒമ്പതര കൃത്യത്തിന് വണ്ടി വരും ചെയ്യും
ആ ആ ആ പത്ത് മണി ക്ക് സ്കൂളൊട്ങ്ങ ആ പത്ത് മണവുമ്പോ തോടങ്ങും അ ആ ആ പത്ത് പത്തെരൊക്കെ ആകുമ്പം തൊടങ്ങി ണ്ടാകുംക്ഷേഒമ്പതര ആകുമ്പം വണ്ടി വരും
എന്നാ ശരി ട്ടോ
ആഹ് എന്നാ ആയിക്കോട്ടെ ശരി
ആഹ്